ആഹ്
എന്താ വർത്തനം ഇഞ്ഞി എന്താ ഞാൻപ്പൊ കൊറച്ച് ഇന്റെ പഴയ ഫ്രണ്ട്സക്കൊക്കെ വിളിച്ചോണ്ടിക്കേൻ
ആഹ് ഒറങ്ങാനായില്ലേ?
ആഹ് ഒറങ്ങാനായി തൊടങ്ങി
ഇങ്ങ
ക്കേ ഫുഡ് കഴിച്ചിലേ?
ഫുഡൊക്കെ കഴിച്ചു കെടക്കാനായി തൊടങ്ങില്ലേ ഇപ്പോൾ നേരം കുറെയായല്ലോ നിങ്ങൾ ഫുഡ് നേര ഫുഡ് നേരത്തെ കഴിക്കുവോ
ഇല്ലേ ഞാൻ ഒന്ന് കഴിച്ചിടൊന്നുമില്ല കഴിച്ചിട്ടില്ല പറഞ്ഞാ വൈകുന്നേരൊന്നും ചോറ് ന്നാണ്ടാ വിചാരിച്ചിട്ടേ ഇണ്ട് ഉറച്ചന്തുംണ്ടാക്ക പണം വിചാർച്ച ചെയ്ല്ല
ആയി
ഒന്ന് വി ഒന്ന് കൺണ്ട്രോൾ ചെയ്ത് നോക്ക എന്താ കയിച്ചേ ഹലോ